ഹലോ? ഹലോ? ഹലോ?
ഹല ആഹ് കേക്ക്ണ്ടാ
ആഹ് കേക്ക്ണ്ട് കേക്ക്ണ്ട് എന്തൊക്കെ വിശേഷങ്ങളൊക്കാ?
നല്ല വിശേഷം. അവിടെന്താ മഴെണ്ടാ?
മഴ ഇന്ന് നേര വെൽത്താര ചെറുതായിട്ടൊന്ന് പാർ പാറി പിന്നെല്ല്യാ.
ആഹ് ആ ഇവിടിം നേരം വെളിക്കുമ്പെണ്ടായിരുന്നു.
പക്ഷെ ഇപ്പ നല്ല ഇരുട്ടുത്തി ന്നിക്കേണിട്ടാ.
ഉം അങ്ങനെണ്ട്. ഉം ചായട്ച്ചോ ആഹ് ഉം എന്താക്കടി
ഹും ക്കടി ഇട്ലി
ആഹ ഇപ്പ തന്നെ പോവോ കുട്ടയള് ആഹ് മദ്രസേ പോയിട്ട് ആഹ് പോയിട്ട് അവിടന്നങ്ങനെ പോവൂലേ.?
മദ്രസിട്ട് വീട്ടിക്ക് വരും ന്നെട്ട് പിന്നെ ഇവിടുന്ന് വേറെ ഡ്രസ്സ് ചെയ്തിട്ട് പിന്ന സ്കൂൾ പോകും ഇസ് മദ്രസക്ക് പോകുമ്പോ യൂണിഫോമ് ട്ടോട് ക്കൂല തന്നെ അവരെല്ലേ എവിടെങ്കിലും ബീയേ എന്തെങ്കിലായിട്ടെണ്ടെങ്കിലേ അഹ് ചളിയാവും ആഹ് അപ്പ ഞാൻ ഇട്ടൊട് ക്കാറില്ല.
കളർ ഡ്രെസ്സെക്കിട്ട് ഉം തീരണ്ടേ.
ആഹ് അത് അതൊന്നിട്ട് ഇട്ടിട്ട് പിന്നെ വന്നിട്ട് യൂണിഫോം യുണീഫോമ് മാറ്റണ്.
ഉം ഉം ഉം അല്ലേ.
വേറെന്തെക്കെയാ വിശേഷങ്ങളൊക്കാ
ഇഡ്ഡലിക്കെന്തൊക്കെയാ സാമ്പാറോ എന്താ
ഇഡലിക്ക്‌ സാമ്പാറ് സാമ്പാർ സാമ്പാറ്.
ഊം.
ഇഡലിക്ക്‌ സാമ്പാറാ അല്ലെങ്കി ൽ പിന്നെ ചട്നീം ഉണ്ടാക്കൽ ഉണ്ട്ട്ടോ ഇന്ന് സാമ്പാറാ. ഏഹ്
ചട്ട്നീം സാമ്പാറൂല്ല രണ്ടു ഇല്ലാ ഒന്ന് സാമ്പാറ് മാത്രല്ലേ. ഊം
സാമ്പാറ് ഒഴിച്ചു കുട്ടികളൊക്ക കുടിച്ച് പോയി ഇനി സ്കൂൾക്ക് വെരും ഒമ്പരയാവു മദ്രസ ഇട്ട് വരും അപ്പോത്രിനിവിടങ്ങാടൊരുതെരക്കിണ്ട്.
ആഹ് അപ്പെന്താ കഴിക്ക്യ പോവുമ്പ്.
പോകുമ്പോൾ ഞാൻ കുറിയരീന്റെ കഞ്ഞി കൊടുക്കും.
ഹെ കുടിക്ക്യോ
ആഹ് അതങ്ങട്ട് മുക്കി തള്ളിയാല് വേഗം കഴിയും മറ്റേത് എന്താന്നറിയോ അവര് തിന്നിട്ട് ആയികിട്ടൂല സ്കൂൾ വണ്ടി സ്കൂൾ വണ്ടി വരും ചെയ്യും അപ്പൊ ഞാൻ വേഗം
കഴിക്കുമോ ആ ടൈമില് കഴിക്കുമോ
പത്തണിക്കല്ലേ
ആഹ് അല്ല എട്ട് മണിക്കൊക്കെ കഴിക്കോന്ന് ചോദിക്
ആ എട്ട് മണിക്ക് ഭക്ഷണം ചായ കുടിക്കും ഓൾക്ക് ബേക്കറി അങ്ങനെ പറ്റൂല
ആഹ് നല്ലത് നല്ല സ്വഭാവണത്
ആഹ് ചായക്കടിന്നെ വേണം ദോശയാലും പത്തിരി ആയാലും ഇഡ്ഡലി ആയാലും എന്തായാലും ചായക്കടി അരിക്കടി
ആഹ്...
അത് പിന്നെ അസ്സിനും അങ്ങനെ അത് പിന്നെ അസിനും രാവിലെ ജോലിക്ക് പോണം അപ്പൊ അവർക്കും ചായക്കടി ഉപ്പാന്റെ അതേ മാതിരി ആണ് മക്കൾ ഏതു നേരം ചായക്കൂടി കൊടുത്താലും നിന്നോളൂ
ആഹ് എന്നാ പിന്നെ ബേക്കറി ഏ ബേക്കറി വേണ്ടല്ലോ
ബേക്കറി വേണ്ട വൈകുന്നേരം എന്തെങ്കിലുക്കെ കൂട്ടിക്കാന് ഒരു കേക്ക് ക്ക് എന്തെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ അധികം ഞാൻ എന്തെിലൊക്കെ ഉണ്ടാക്കാറാണ് പതിവ്
ആഹ് ആഹ് ആഹ്
ഉണ്ടാക്കില്ല ചെലപ്പം എന്തെങ്കിലും കാരണം നമ്മുക്ക് കൂടുലും ഞാൻ കേക്കോ ബ്രെഡ് പൊരിക്കെ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ചില്ലറ എന്തെങ്കിലുംഒക്കെ ച്ചട്ടിപ്പത്തിരിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും
ആഹ് അത് ശരി
ഉ ഞാൻ ഉണ്ടാക്കിന്നെ അതെ എന്തെങ്കിലൊക്ക തിന്ന് കഴിച്ചിട്ടാണ് പൊയ്ക്കോളൂ പിന്നെ മദ്രസയിൽ നിന്ന് വന്നു കുളിയൊക്കെ കഴിഞ്ഞു വരുമ്പോളതിന്നു അതൊക്കെ ആയാലേ നിങ്ങക്ക് എത്ര കുട്ടികളുണ്ട്?
എനിക്ക് മൂന്നാള് രണ്ടാണും ഒരു പെണ്ണും കുട്ടിയ ചെറുത് ഏ ചെറുത് എട്ടാം ക്ലാസില് വലുത്- ഒന്ന് വലിയവന് എഞ്ചിനീയർ പഠിച്ചു കഴിഞ്ഞു
ഹും
രണ്ടാമത്തോന് ഹോട്ടൽ മാനേജ്മെന്റ് ആഫ്രി ക്കെയ്‌ല ആഫ്രിക്കയില് നിക്ക ട്രെയിനിങ് ആറു മാസം
അപ്പ അവിടെയാണ് അപ്പൊ എന്നും വീട്ടക്ക് വരല്
ആഫ്രിക്കയിലെ അത് ആറു മാസത്തെ കോഴ്സ് അവിടെ പൂർത്തിയാക്കിട്ട് വരും പിന്നെ ഏഹ് പിന്നെ ജോലിക്ക് കയറും ഇ രാ വല്യോന് ചെന്നൈയിലാണ് അത് ഒരു മാസം രണ്ട് ഇപ്പ പെരുന്നാ പെരുന്നാളിന് വന്നു പോയി ആഹ് ഇക്ക അവിടെണ്ട് ഇലക്ട്രീഷ്യൻ ആണ് ടി വി മിക്സി ഒക്കെ നന്നാക്കണ ഒരു കട പിന്നെ ചെറിയ വയറിങ്ങും ഇല്ല ഞാനൊരു ബിസിനസിലുണ്ട്
ഉം
ഡയമൺ ലൈഫ് എന്ന പേര് കേട്ടിട്ടുണ്ടോ
എന്ത് ലൈഫ്?
ഡയമൺ ലൈഫ്
ആഹ് ആഹ് എന്തോ ഒരു ലൈഫ് കേട്ടിക്കണ് ഇതാന്നോന്ന് എനിക്കറിയില്ല
ആഹ്
ഞാ പിന്നെ പറ ആഹ് ആഹ് ആഹ്
അത് പ്രൊഡക്ടിന്റെയണ് നമ്മള് നിത്യ ഉപകരണ സാധനങ്ങള്
ഉം ഉം ഉം ഉം
സോപ്പ് സോപ്പ് പൊടി ലിക്വിഡുകള് ലിക്വിഡ് ഐ റ്റംസ് അത് നിത്യം ഉപയോഗിക്കണ
ആഹ് ആഹ്
അതിലുണ്ട് അത് നല്ല ഇതായി പോവുണ്ട്
ഉം ഉം ഉം
ആഹ് ക്വാളിറ്റി പ്രൊടെ
അതിന് നല്ല റൈറ്റ് ഉണ്ടൊ പ്രൊഡക്ടിന്
അങ്ങനെ പോ ആഹ് ആഹ് റേറ്റ് ഒരു സോപ്പ്പൊടി പാക്കറ്റിന് നൂറ്റി ഇരുപത്തഞ്ച് അത് ഞമ്മള് പൊർ തിന്ന് വാങ്ങണത് രണ്ട് സ്പൂൺ ഇട്ണത് ഒരു സ്പൂൺ ഇട്ടാ മതി ഇത് അങ്ങനെ നല്ല വാസന് ഒക്കെള്ളതാണ് പിന്നെ സോപ്പ് പറഞ്ഞാ നമ്മള് മുഖത്തൊക്കെ കരി കരിമംഗലൊക്കെല്ലേ അതൊക്കെ
ആഹ്
അതൊക്കെ പോണേ അത് സോപ്പ്
ഉം
അതിന് ഒന്നിന് അറുപതുർപ്യ
ഉം ഉം
അങ്ങനെ ക്വാളിറ്റി ഇള്ളതാണ്
ഉം ഉം ഇപ്പ എന്താ അതില് ലാ ത്ണ്ട മെച്ചണ്ട
ആഹ് ആഹ് ആഹ് മെച്ചണ്ട്
മെച്ചണ്ട് എത്ര എത്രായി അതില് വർക്ക് ചെയ്യ തൊത്തിയിട്ട്
ഒരു വർഷം
അതീ വർക്ക് ചെയ്ലോടങ്ങീട്ട് എത്രായി
ഓ ഒരു വർഷോ ഒരു വർഷത്തില് ഞാന് അങ്ങനെ വിട്ടു ഉം പിരാ ഒരു അഞ്ച് അഞ്ചു മാസം ആറുമാസം ഒക്കെ അങ്ങനെ വിട്ടു പിന്നെ ലീഡർമാരൊക്കെ ഇതാക്കി നല്ല മെച്ചം വെച്ച് ഇപ്പോ ഇത് ബോട്ട് ഹൗസുകളൊക്കെ ഞങ്ങക്ക് ഫ്രീയാണ്. ബോട്ട്സ്
ഉം ഉം അതിന് നിങ്ങൾ ആളെ കൂട്ടണ്ടെ അതില്
ആളെ കൂട്ടണം ലെഫ്റ്റും റൈറ്റും ആള് ചേർന്നാല് അവര് പ്രോഡക്റ്റ് ഒക്കെ എടുക്കുകയാണെങ്കിൽ അവർക്ക് പോയിന്റ് കൂടാണെങ്കിൽ ഞമ്മക്കും പോയിന്റ് കൂടും. അങ്ങനെ ഇന്റെ ലീഡർമാർക്ക് ക്കെ രണ്ടു ലക്ഷത്തോളം പൈസൊക്കെ കേയറുന്നുണ്ട് രണ്ടും മൂന്നും ലക്ഷം ഒക്കെ കിട്ടല് തുടങ്ങി പിന്നെ ഓ വരുമാനം നാപത് നാപത്തൊമ്പത് ഉർപ്യാ അല്ല അറുപത് ഉറുപ്പ്യ അങ്ങനെയൊക്കെ ഇങ്ങനെ കിട്ടും.
ഉം ഉം ഉം ഫ്രീ മാണം അയിന് മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആ അതിന്റെ എല്ലാ റൂളുകളും പാലിക്കണ്ടേ
ആ റൂളുകൾ പാലിക്കണംന്ന് പറഞ്ഞാല് നമ്മള് പ്രൊഡക്റ്റ് ഇറക്കണെങ്കി ഇറക്കാ നമ്മള് ചേർത്ത ചേർത്ത ആൾക്ക് കൊടുക്കയും ചെയ്യാ അങ്ങനെയും ചെയ്യാം മീറ്റിങ്ങിന് നിർബന്ധയിട്ടും ചേരണന്നൊന്നുമില്ല.
ഉം
നമ്മക്ക് അറ അറിയാത്ത കാര്യങ്ങള് ലീഡർമാരോട് ചോദിക്കുക.
ഉം ഉം ഉ
അങ്ങനെ ചെയ്യാ അത്രേയുള്ളൂ വല്യ നിർബന്ധം ഒന്നുമില്ല ഞാന് ഞാനും മീറ്റിങ്ങിന് ഇടക്കിടക്ക് പോകലുണ്ട്.
ഉം ഉം ഉം
പാണ്ടിക്കാട് വെച്ചാ മീറ്റിംഗ് ഇണ്ടാവല്
ഉം
അപ്പ അങ്ങനെ പോകും. ഇവിടുന്ന് കൊറച്ച് ദൂരാണ്. ആഹ്.
ആ ഞാൻ കൊറ മുന്നേ ഒരു
ഉം നീ എന്തില്ലെങ്കിലും ഉണ്ടോ?
ഇല്ല ഞാൻ ഇപ്പൊ ഒന്നിലുമില്ല. ഞാൻ അതിന്റെ മുന്നണ്ടായിരുന്നേ ഒരു വീരം ഇതേപോലെക്കെ. പ്രൊഡക്റ്റുകൾ തന്നെ നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ്. അടിപൊളിയാണ് ഇപ്പോളും ഞാൻ ആ പ്രൊഡക്ട് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ ഞാന് അതിൽ ജോയി ഇങ്ങനെ ഞാൻ പോകുന്നു. എനിക്ക് ചെറിയ കുട്ടികളാണ്. അപ്പൊ ഇനിക്ക് അവരെ വെച്ചിട്ട് ഇനിക്ക് ഒന്നും മുന്നോട്ട് കൊണ്ടാവാൻ കഴിയണില്ല. വീട്ടിൽ നിന്ന് നമ്മൾ പുറ ഇറങ്ങാൻ വയ്യ മീറ്റിങ്ങിൽ അറ്റൻ എനിക്ക് എന്റെ മൂത്ത കുട്ടിക്ക്.
ത് ഇത് എത് ഏതാ പേരെന്താ.
എന്തേ
അതിന്റെ പേര് ബിസിനസിന്റെ പേര് എന്തേ
ഇന്റെ പേര് അത് ആ ബിസിനസിന്റെ പേ ഞാൻ പറയാം പക്ഷെ എന്താ വച്ചാല്. അപ്പൊ എനിക്ക് ചെറിയ കുട്ടികളായതു കൊണ്ട് എന്താണ് എനിക്ക് കു ട്ടികളെ എന്ത് ചെയ്യാൻ വേ ഇന്റെ മൂത്ത കുട്ടിക്ക് എട്ടു വയസ്സായിട്ടുള്ളു.
മ്മ്
മറ്റേ കുട്ടികൾക്ക് ട്യൂൻസ് ആണ് അഞ്ചു വയസ്സ് അപ്പൊ ഇവരെ പിന്നെ അന്ന് ഞാൻ എന്തറിയോ അത് നിർത്താൻ കാര ണം ഞാൻ ഒരു ആക്സിഡന്റ് ആയി.
ആഹ്
പാര്സല് പിന്നെ എനിക്കത് മുന്നെ കൊണ്ടാവാൻ ഇല്ല അപ്പൊ ഞാൻ
ആഹ്
അപ്പൊ പിന്നെ ഞാനതങ്ങട്ട് നിർത്തി പിന്നെ ഇനീ ഇതെന്നെ പിന്നെ ഓല്ങ്ങെനെ വിളിക്കും ഇങ്ങെള് ര്‌ണം ങ്ങള് വെര്ണം ഞാൻ മീറ്റിങ്ങിനൊക്കെ പങ്കെട്ത്ത് നല്ല രീതിയിലങ്ങെനെ പോയിര്താണ് അപ്പഴാ ഓല് ങ്ങൾ വെർനം. പിന്നെ ങ്ങൾ വെർനം ങ്ങളെക്കൊണ്ട് കഴിയും. ങ്ങളെക്കൊണ്ട് കഴിയാ ങ്ങെക്ക് നല്ലതാണ് അങ്ങനാ ഞാ പർ എന്ത് പറഞ്ഞിട്ടും കാര്യല്ല ഇന്റെ ഹസ് സമ്മതിക്ക്ണ്ല്ല ഇന്റെ ഹസ് പറയും ഞാൻ വെല്ലെതും കൊണ്ടര്ണ്ടെങ്കില് ഇവിടെ ഇര്ന്നോ ഈ വെയ്യാത്ത കാലും വെച്ച് പോയിക്കാണ്ട് ഇഞ്ഞ് അനക്കെന്തേ എന്തെങ്കിലും ആയിട്ട്ണ്ട്ന്ന്ണ്ടെങ്കില് മക്കളെ നോക്കാന് ആൾക്കാര്ണ്ടാവൂല അവരൊന്നും മക്കളെ നോ ക്കാം വെരൂലാ അപ്പം പിന്നെ ഇൻക്കും തോന്നി മാണ്ടാ
അയ്ന് ഞമ്മള് വിക്കാനും അവ്ട്ക്ക് പോവാനും നിക്കണ്ടല്ലോ ഌമ്മള് ആളെ ചേർക്ക ആ അവർക്ക് പ് പ്രൊഡക്റ്റെർക്കി കൊട്ക്ക അവര് പിന്നെ അവരും ആളെ ചേർ ഓ അപ്പൊ അവര് പ്രോഡെക്റ്റ് എർക്കുമ്പോ അയ്ന് പോയിന്റ് അവർക്ക് കിട്ടുമ്പം നമുക്കും കിട്ടും അത്രേ ഒള്ളു നമ്മള് പോയി വിക്കലും ഞാൻ പോയ് വിക്കലൊന്നുല്ല ഞാൻ പോകലൂല്ല പോയി വിക്കെലൂല്ല നമ്മള് ആളെ ചേർ ആഹ് ആഹ്